ഹലോ
ആ പറി
ഏ അല്ല ന്നട്ട് അയിന്റെ ഇതൊക്കെ കൊടു ടോക്കൺസ് ആക്കിയിട്ട് എന്തൊക്കെയാ കൊടു ക്കാണുണ്ടല്ലോ അതൊക്കെ കൊടുത്തില്ലെ
എന്ത് കൊടുക്കാന്?
കോൾ അവസാനിപ്പിച്ചാല് എന്തൊക്കെയോ കൊടുക്കാനും കാര്യങ്ങളൊക്കെ വരൂലേ? അതൊന്നും വന്നീല
അതോ ഓട്ടോമാറ്റിക് റെക്കോഡ് ആകുകല് ഉം ങ്ങളെന്താ കൊടുക്കല്.
കോൾ അവസാനിപ്പിക്കുക അപ്പൊ ചെയ്യാനെ കോളിന്റെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ കൊടുക്കാൻ വന്നേന്ന് അതൊക്കെ കൊടുത്തേന്ന് ഇപ്പഴല്ല കഴിഞ്ഞതില് ഇപ്രാവശ്യം. നീ വിളിച്ചാ നീ എന്നെ കട്ടാക്കണംന്ന് ച്ച് തോന്നണത്.
ഓ അത് ശരി
ണ്ട് തോന്ന്ണ്
പക്ഷെ അങ്ങനൊന്നും ഇല്ല പിന്നെ ഞാൻ കണ്ടില്ല
ഉം കുട്ടിക്ക് പേര്ട്ടിയോ ന്നട്ട്.
പേരൊന്നും കിട്ടീട്ടില്ല.
ഉം ഊം മ് ന്ന എന്നിട്ട് ആരാണ് സക്കീനമ്മോ വരില്ല മ് ങ്ങനെ ഉം കൂട്ടാന് പയറുപ്പേരി വെച്ചേച്ച ഉണ്ട് ചമ്മതി രാവിലെ അരച്ചതും ഉണ്ട്.
മകളെന്താ കൊണ്ടുവന്ന്
മകള് ഇന്നൊരാള് ചോറും ഒരാള് ദോശേം. വാന്റെ എന്റെ പ്പടം പൊരിച്ചതെന്ന് കരുതിയതാണ് പപ്പടം നാൻ പൊരിക്കാൻ മറന്നു പൊരിത്തിട്ടില്ല സമയം വൈകിയപ്പത്തേന് ഇപ്പൊ ഉപ്പേരീം ചമ്മന്തി മാത്രെ കൊടു
ച്ചെല്
അഞ്ചേമുക്കാൽനൊക്കെ.
അത് ശെരി.
പിന്നെ എപ്പ്ളാണിച്ചെണ്ടേ?
സുഭി ബാങ്കോർക്കണേനെമുന്നെ നീച്ചണ്ടേ?
ആന്നുല്ല ഡിഷ്ണറിലെന്നില്ല.
ഡിഷ്‌നറിലിണ്ടാക്കണേ സമയില്ലാത്തോണ്ട ക്കണ്ടാക്കണം.
ഉം അഞ്ചേ മുക്കാലിനെണിച്ചോള്ളു അഞ്ചേ മുക്കാലിനെണിച്ചിട്ട് ഓൾക്കാറേകാലിന് മദ്രാസ്ക് പോണം.
ആറ് മണി ക്ക്‌ സുബിതോധാനാവും.
ഉം ഇപ്പ വൈകീട്ടല്ലേ ബാങ്ക്?
വാങ്ക് കൊടുക്കും
നാലരപ്പ
ആ
ഉം ഞാൻ കേക്കലൊന്നുല്ല. ഉം
ഒന്നാത് എടുത്ത് പള്ളീലകത്തേക്ക്
ഇല്ല ഇവിടക്ക് കേക്കല് കുറവാണ് സുബൈ നേർത്ത കേ സുബൈ കേക്കും ബാക്കിയൊക്കെ കേക്കായൊന്നില്ല അത്ര സ്പീഡിൽ നല്ലോണം കേക്കൊന്നുല്ല.
ഉം നിങ്ങ കൊണ്ടിടായിത്താണ് ഉം
അങ്ങനെ സൊയില വരാനായോ?
ഇല്ല, എന്താ? പത്ത് പയിനഞ്ച് പയിനെട്ട് സായിട്ടുള്ളൂ പയിനാറ് സായിട്ടുള്ളൂ.
ഏ ഓള് ർത്തിയോ?
എവടെ നിർത്തണു.
ഏ ആ ശെരി. ഉം ങ്ങനെ ഓ ഓളങ്ങൾക്ക് പെണ്ണ് തെരീണ്ടോള്ളൂല്ലേ?
ഉം എന്തേ?
ന്നോട് ചോയിചീല എന്ത്? അ ആ
പ്പളോ വൽദിന കിട്ടാത്തെ.
എങ്ങനെ?
ചെറുതിന് കിട്ടിക്ണു വൽദിനാ കിട്ടാത്തേന്ന്.
യ ആ ഹലോ
ചെർതിന്റെ ആഹ്
അഹ് അതന്നെ നടക്കുള്ളൂ മാളെത്രൊക്കെ
ഉം
വൽതിന് വൽത് നല്ലചെറുക്കനാണ്
ഉം
ഉ ഉ ഉ അപ്പെന്താ പണീംകാര്യങ്ങളൊക്കെ ആഹ്
പിന്നെന്താ എൽ കടേല്നിക്കാണ് എലാതുള്ള കടേല്
ആ ആഹ്
ഉം
ഉം അങ്ങനെ
കൊയപ്പൊന്നുല്ല പ്രസവൊക്കെ ഒ പ്പോന്നോ ഉംറക്കൊക്കെ പോയി പോന്നതാണ് ഉം പ്രായൊന്നുല്ലട്ടില്ലേ പത്ത് ഓൾക്ക പത്ത് ഇരുപത്തഞ്ച് വയസ്സക്കെ ക്കണ്ടാവും
ആര്ക്ക്?
ഓളാങ്ങൾക്ക്
ഇബ്ള് ച്ചെർതാ
ആഹ് ഓള് ചെർതാണ്
ഉം
നാലാള് രണ്ട് പെണ്ണ് രണ്ടാണും
എങ്ങനെ?
രണ്ട്പെണ്ണും രണ്ടാണും നാലാള്
ആ ഹാ പിന്നെ ഏട്ടത്തിയാ
ഉം ഓളർ ട്ടേയാണ്
എർട്ടേ
ഉം
ആരെ
സുഹൈല്
സുഹൈലെയെ ഓ ഓളെ മറ്റേ എരട്ടണ്ട്ന്നാ
ഉം
ആഹ് ആഹ് ന്ന്ട്ടത് ഓളപോലെ തന്നെയാ
ആണാണേയ്
ആഹ് ആഹ് ആണാ? അയ്ശെരി ഉം ഇന്നത്തെ
എന്താ വല്ലിമ്മാന്റെ വർത്താനം?
ഉമ്മമ്മ അങ്ങനെ പോണു കൊഴപ്പൊന്നും ഇല്ല വജ്ജ എന്നാലും
മാനാകെയം വച്ച ഉം
ഇപ്പ ആ ഇപ്പ അലെവല്ലാള്ളത്
ഉം
ആ
മ്മമ്മ ഒറ്റക്ക് ബാത്റൂമുക്കൊക്കെ പോവൂലെ? കുളിച്ചതൊക്കെ ഒറ്റക്കെന്നെല്ലേ?
തലയൊക്കെ കഴുകി കൊടുക്കും ഉം അങ്ങനെ എന്നട്ട് ജ്ജ് നന്നായോ
ഞാനല്ലേ ന്നെങ്ങ ക്കറീലേ?
ഡെലിവറി കഴിഞ്ഞാലും അങ്ങനെ തന്നെ?
അല്ല പിന്നെ
ഉം അങ്ങനെ
ചെടിപ്പിരാന്തൊന്നുല്ലേ?
ഏ ഒന്നും ടൈമില്ല മോളേ ഒന്നിനും ടൈം ഇല്ലർഞ്ഞാ ഒന്നിനും ടൈമില്ല ചെടി പോയിട്ട് ഒരു സാനോം അനക്കുണ്ടോ
ഇച്ച് അവിടെണ്ടാ ഇവിടെ ഇവിടപ്പന്താ ഞാൻ ചെയ്യാ തും
അപ്പൊ അവിടെ ആരാ നോക്കണേ
അവടെ ചെടികളൊന്നും ഇല്ല ഇപ്പൊ റോസ മാത്രേ ഉള്ളു
ആ റോസ്സില്ലേ
അത് വലിയ പന്തല് പോലെ ആവും വെട്ടിക്കളയും പിന്നയും അതേ മാതിരി നാ
ഏത് കളറാ ബെഡ് റോസൊ സാദാ റോസോ
സാധാ റോസ്
ആഹ്
നല്ല രസ കാണാൻ
ഉം മറ്റേ ബോഗൺ വില്ലേക്കെ നട്ടാതി കടലാസ് പൂവ്ല്ലേ
പൊയികോളിങ്ങള ആകെ കാട് പോലെ കൊന്ത
കാട് പോലെ ആക്കര്തേ ബെഡ് ആക്കണം വെട്ടികൊടുക്കണം
വെഡാക്കാനിതെന്താന്ന് വോഗൻ വില്ലെ ഇപ്പതെ വെട്ടം പോല്ണ്ട് ചെച്ച് വളർത്താന് കുമുള്ള കാരണം വളർത്താനും സ്ഥലല്ല
കൊറച്ച് മതി എനിക്ക്ഷ്ടണ്ട് ഇവിട്ണ്ടത്
ഇച്ചിഷ്ടം തന്നെണ് പക്ഷെ അതൊക്കെ ചെടിച്ച ഞാ ചെറുതായിട്ട്ങ്ങനെ കുഴിച്ചിട്ച്ച തർക്കരല്ല
ആഹ് മറ്റേ പച്ചക്കറികൾ കെന്തായി
അതോക്ക് പോയില്ലേ ആരപ്പാക്ക നോക്കുന്നു
ല്ലേ
ഉം
ഉം
ന്നെ സൊന്തായിട്ട് പെരേ സ്ഥലൊ സൗകര്യൊക്കാട്ട്
ഇനി ഇഞ്ഞ് എന്താ സ്ഥലണക്ക്
അല്ല ഇല്ല സ്ഥലത്തങ്ങത്തെ പെരേമെ മട്ടന്ന് പോലായി പേറെ
ഉം തരപ്പണിണ്ടോ മൂക്കുണ്ടോ
ഉം
ഉം അല്ല എന്തൊക്കെയ മാപ്പിള ഗൾഫ്ന്നപ്പോ കൊണ്ട്ന്നിട്ടെ
രണ്ട് മാസം ഗൾഫ്ക്ക് പോയ മാപ്പിള എന്തൊണ്ടരാന്
എന്റാപ്പ രണ്ടു മാസം ന്റ വാപ്പ ഒരു മാസല്ലേ പോയിട്ട്
കൊണ്ട്രായൊന്നുല്ലാട്ടോ
ഉം
കൊറച്ച് മുട്ടായി ഇത്തപ്പയം പിസ്ഥ അണ്ടിപ്പരിപ്പ്‌
ആഹ്
പിന്നെന്താ വാൾനട്ട് ട്ടോ
ആഹ് ആഹ്
അങ്ങനെയ കൊടുന്നു പിന്നെ കുട്ടികൾക്ക് ഓരോ ഡ്രസ്റ്റ് ട്ത്ത്ക്ക്ണു പെണ്ണിന് പാകാണ് ചെറുക്കന്റെ പാകല്ല ചെറുക്കന്റെ കുറച്ച് വല്പതികണ് ഒന്നും എന്റയിട്ടില്ലാ പിന്നെപ്പം പിന്നെ വലിയൊരു മേനുപ്പായമുണ്ട് ഓഹ് ആര്ക്കെലുക്കെ ഇടാ
അണക്കോണ്ട്
ആഹ് ആഹ് ഞാനെ വിട്ട നല്ല ചോർക്ക് ഇണ്ടാവും
അന്തിയെ
പോയിക്കോളിവിടന്ന് അവമ്മന എന്താ ഷോട്ടപ്പട
ആഹ് അത് നൈറ്റ്‌ഡ്രസ് ആയി യൂസ് ചെയ്യാനാണ് മളെ മാപ്പള പൂതിയിട്ട് കൊണ്ടന്നിട്ട് പിന്നെന്ത്‌ ഇജ്ജ് ഇട് ഇടാത്തെ
പിന്നെന്താ
രാത്രിക്ക് ട്ടാ മതിയെ
അങ്ങനത്തെല്ലാ
ഉം സാധാ മ് ഇട് കുട്ടികൾ ഇട്ണണ്ടിട്ടില്ലെ
ആഹ് ടോപ് പീസ് പോലത്തെ ആഹ് ടീഷർട്ടും പെന്റും അല്ലേ
ടി ഷർട്ടല്ല ബനിയൻ
കേടുമ്പോ തന്നെല്ല ചീരാകെ
വേണ്ടോ വേണ്ട അത്ണ്ടാ
ന്ന ഒരു മിനിറ്റേ പ്പ വിൾച്ചോള
ആഹ് ആയിക്കോട്ടെ